ഹലോ
ഓ കേക്കുന്നാ
ആ കേക്കുന്നു. എന്നിട്ട് എന്താണ് വിശേഷക്കെ
വിശേഷം അ സുഖം
ഉം ഉം മോള് ഉറങ്ങിയോ
ഉറങ്ങ് താ ഇപ്പ അങ്ങോട്ട് ഉറക്കിയതേ ഉള്ള്.
ഒറക്കിയിട്ടാണല്ലേ ഒന്ന് സ്വസ്ഥതൽ വിളിക്കാൻ കഴിയ
ആഹ് ഇല്ലെങ്കി ചിലപ്പോ നമ്മള് വിളിച്ചോണ്ടിരിക്കുമ്പം എണീറ്റ് കരയും.
ആഹ് ആഹ് ഇപ്പ ഫ്രീ ആയില്ലേ
ആഹ്
ഉം അതൊണ്ട് ഫുഡ് കഴിച്ചോ
കഴിച്ചില്ല കഴിക്ക സമയായില്ല കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിക്കും
എന്താ ഫു ചോ ആ ചായ കുട്ച്ചു ഇനിയിപ്പോ ഫുഡ് കഴിക്കാനായി വിളിച്ചു കഴിഞ്ഞിട്ട് വാണം നിസ്കരിച്ചിട്ടില്ല
ആഹ്
ഇഷാഹ് ബാങ്ക് കൊടുത്തില്ലേ അവിടെയും കൊടുത്തില്ലേ
കേട്ടില്ല ട്ടോ ഇവിടെ വിളി അകത്തിരുന്നോണ്ട് കേട്ടില്ല
ഏ നാത്തൂന്റെ വീട്ടിലെന്നെ ആയിരിക്കൂലേ
ആഹ് അതുകൊണ്ട് ഇവിടെ ഇവിടെ അങ്ങനെ കേൾക്കുന്നില്ലോ വാങ്ക് വിളിക്കുന്നത് അടുത്ത് പള്ളി കാണൂലായിരിക്കാം.
ആ അതായിരിക്കും
എന്തിരു വൈകിട്ട് കഴിക്കൻ
വൈകിട്ട് ചോറാണ് തോന്നുന്നത് ഇവിടെ നാത്തൂന്റെ അമ്മായിന്റെ മോന്ണ്ട് ഇവിടെ
ഉം ഉം
അപ്പൊ എന്തെങ്കിലൊക്കെ വെക്കുവായിരിക്കും ഞാന് ഉം ഉണ്ടാവുമ്പോഴത്തേക്കും ഇല്ലാഞ്ഞാലും വേ
ഉം
പോയി വരാണ് ഞാന്
ഏ
അത് ചെറിയൊരു അപ്പൊ
ഉം
ഇട്ട പിന്നെന്തങ്ങന്ത
കേക്ക്ന്നില്ല ഇടക്ക് പോണ ട്ടാ
കേക്കില്ലേ
ആ ഇപ്പൊ കേൾക്കുന്ന
ഉം റേഞ്ച് പോക്ണ്ടോ ഇവിടന്നും റേഞ്ചിന്റെ ഇഷ്യൂ ഇല്ല
ആ എടക്ക് കേൾക്കുന്നുണ്ട് പക്ഷെ ചില വാക്കുകൾ ഇങ്ങനെ പോവുന്നുണ്ട്
ആ അങ്ങനേ ലെ
ഉം
എന്നിട്ട് എന്താ
പിന്നെ
മോള് എന്തെങ്കിലും കഴിച്ചോ
ഇല്ല നാല് മാസമായതല്ലേ ഉള്ള്
ആഹ് കൊടുത്ത് കൊടുത്ത് തുടങ്ങിയില്ലല്ലല്ലേ
ഇല്ല, ആറു മാസമായിട്ടല്ലേ കൊടുക്കൂ.
ആഹ് ആറ് മാസ അലേ.
ഉം
മഴെ ഇണ്ടാ?
ഇമ്, ഇമ് മഴ ഇല്ല ഇപ്പം അവിടെ പെയ്യ്ണ്ടോ?
ഇല്ല, ഇല്ല ഇപ്പ ഇത്തിരി ഒന്ന്
പാറ്റിപോയി. ഏഹ് ഏഹ് പിന്നെം, ആഹ്, ആഹ്
മീനൊക്കെ കിട്ടിയാ?
ആ മീനല്ല ബീഫ് ഇണ്ട്. ഇബട്ന്ന് പെരുന്നാക്കക്ക് കിട്ടിയെ
ആഹ്, ആഹ്
അപ്പ അത് വെക്കാം.
ബാക്കിയുള്ളവരൊക്കെ?
ബാക്കി ഇല്ലോലൊക്കെ ഇവിടെ കളിക്ക്ണ്ട്.
ആഹ്
ചെറിയോനും മ മൂന്നാള് ഓലും മൂന്നാളും ഓല് ഇപ്പ കളിക്ക്
ആഹ്
എപ്പള കെടക്കലൊക്കെ ഇങ്ങള്? മോള് ഒക്കെ ഒറങ്ങി ഒരു മണി രണ്ട് മണിയൊക്കെ ആവും.
ഇല്ല, മോള് ഇപ്പം കൊഴപ്പോല്ല, ഒറങ്ങും.
ഏഹ്
ആള് ഇപ്പോ കൊഴപ്പോല്ല രാവിലെ ഒരു പത്ത് അല്ലെ രാത്രി ഒരു പത്ത് പത്തോ മുക്കാല് ഒക്കെ ആവ്മ്പം
അല്ലെ
ഉറങ്ങിയ പിന്നെ ഉം ഒറങ്ങിയ പിന്നെ എടക്ക് പാല് കുടിക്കാൻ എണീക്കും.
ഇങ്ങളും വേഗം കെടക്കല് ഇണ്ടോ ഓളപ്പം?
ഉം കിടക്കും കിടക്കും. അവള് എണീക്കാനുള്ളതാണെന്ന് തോന്നുന്നു അനങ്ങ്ന്നെ കാണാം.
ഉം നീച്ചുമ്പ എത്ത ഇങ്ങട്ട് കൊണ്ടന്നെര്ല.
ഏഹ്?
എണീ ഇങ്ങളെ എട്ത്ത് ഇണ്ട ഇപ്പം മോള് കെടക്ക്?
ആ ഒണർന്ന് കേട്ടാ.
ഏഹ്
ഹ്, ഹ് ഒണർന്ന്. ഒണന്ന് നോക്ക്ന്നേട്ടാ.
ഏഹ്, ഫുഡ് ഒന്നും കെഴിക്കില്ലല്ലോ മോള്.
ഇല്ല, ഇല്ല പാല് മാത്രം.
കരച്ചിലൊന്നും അങ്ങനെ ഉണ്ടാവൂല അല്ലേ
കൊഴപ്പൊന്നില്ല ചെലപ്പോ നല്ല ഇതിലാണെങ്കി അത് കിടന്ന് കളിക്കും ഇതിപ്പോ ഉറക്കത്തിനയപ്പോകൊണ്ട് ചിലപ്പോ കരയു എണീറ്റപ്പോ
എ അയ്നിപ്പം നിങ്ങ ഇത്എത്രായി
ഏ
കയിഞ്ഞോ ചോദിച്ചത്
എന്തറാ
എ ചെയ്ത ട്ടോ
കേട്ടില്ല
കോളിംഗ് എത്രായി
ആ എനക്ക് ഇനിനീ ഏഴ് ഏഴാ തോന്ന് ഇനി ആറ് ഇത് കൂടാതെ
അല്ല ഇനി എഴ് ഇനി ഏഴെണ്ണോ തോന്നട്ടാ മോൾ കരയാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലും ആയിരികാണ്
ഉം
കണ്ണ് ഒക്കെനിറഞ്ഞ്
പിന്നെ വേറെന്തര് വിശേ ഷം
വേറെ എന്ത സുഖയി പോണ്
ഏയ്
സുഖകായി പോകുന്നു പറയ
ആഹ്
ഇഞ്പ്പൊ കരച്ചില് തുടങ്ങിയാല് ഇപ്പഴൊന്നും നിർത്തൂലേ കരച്ചില്
കരഞ് കഴിഞ്ഞാ ചിലപ്പോഴേ ഇടുത്തതിന് എടുക്കാനായിരിക്കും കരയുന്നത് ചിലപ്പോ നമ്മളെന്തേലുക്കെ കാണിക്കുമ്പോൾ അങ്ങ് കളിച്ചോളും
കളിപ്പോക്ക് അങ്ങനെ കൊടുത്താ കളിച്ചിപ്പോ
ഓഹോ നമ്മള് ഇിത്തിരി എന്തെങ്കിലുക്കെ ഇട്ട് കളപ്പിക്കുമ്പോ അങ്ങ് കളിച്ചോളും കൊറേ നേരം കളിക്കൂലാ ഒരു മൂടനുസരിച്ചിരുന്ന് കളിക്കും ഇച്ചിരി നേരം കണ്ട് കഴിയുമ്പോ അതങ്ങ് ഒരു ഇഷ്ടമല്ലാതെ ആയിപ്പോവും
നല്ല മൂടിലൊക്കൊണെങ്കിൽ കുറേ നേരം കിടന്നങ്ങ് കളിയൊക്കെ ചെയ്യും ഇല്ലെങ്കിൽഭ - യങ്കര സങ്കടവും വിഷമോ വിളിയോ ആണ് ഇനി ഇപ്പ എന്ന് വീട്ടിലോട്ട്
എവിടെ കെട്ടിച്ച വീട്ടിലേ
കെട്ടിച്ച വീട്ടിൽ അല്ലേ ഇപ്പം
ഏയ് ഞാനെന്റെ വീട്ടിലാ സ്വന്തം വീട്ടിലാ
ആഹ് കെട്ടിച്ച വീട്ടി എന്ന് പോവും?
അവിടക്കെ എന്ത് നാളെ മറ്റന്നാ മറ്റന്നാളോ ഇ എപ്പോഴെങ്കിലുക്കെ പോവണം നാളെ മൂത്തച്ചി വരുവായിരിക്കും അപ്പം പിന്നെ രണ്ടീസം കഴിഞ്ഞിട്ട് പോയാലും മതി ഉം
കെടിച്ച വീട് അടുത്താണാ?
ആഹ്! കൊറച്ചെടുത്താ ഉമ്മല്ല ഉമ്മാക്ക് സുഖം ഇല്ലാത്തോണ്ടേ
ആഹ്!
ഉമ്മാക്ക് സുഖമല്ലാത്തൊണ്ട് അത് മാറിട്ട് പോവാന്ന് വിചാരിച്ച്
ഉം.... കോള് വരുന്നല്ലേ വേറെ
ആഹ്! വേറെ കോള് വരുന്നുണ്ട് ഓഫാക്കാനും കയില്ല
ആ നമക്ക് എത്ര എട്ട് എട്ട് എട്ട് എട്ട് എട്ടായ് വാറായി
എട്ട് ആ ആഞ് രണ്ട് മിനിറ്റും കൂടി ഉണ്ട്
ഉം... പിന്നെ വേറെ എന്തിരാ
വേറെന്താന്തതിനന് ഓഫ് ആക്കിയാല് നിങ്ങള് കോള് പോകു ആവോ?
ആഹ്! പോവായിരിക്കും അറിയത്തില്ലാട്ടാ
ആഹ് ഇത്രേം നേരായില്ലേ?
ആഹ്!
അപ്പോ പിന്നിനി കട്ടായിട്ട് അങ്ങോട്ട് വിളിച്ച് നോക്കാം
ഉം ഉം നിങ്ങടത് കഴിഞ്ഞില്ലേ?
ഇന്റെത് കഴിഞ്ഞിട്ടില്ല എന്റെ ഇനി ഒണ്ട്
എത്ര?
ഇനി നാലെണ്ണോ അഞ്ചെണ്ണോ ഒക്കെ ഉണ്ട് നിങ്ങള അതിന്റെ അത്രന്ന ഉണ്ട്
എനിക്കിനി ഏഴോ എട്ടോണ്ണ്ട്
ഉം.
ആഹ്! ഇനിയിപ്പ ഞാൻ മോള ഉറക്കിയന് ശേഷം ഞാൻ വിളിക്കാം അല്ല എന്നെ വിളിച്ചാൽ മതി
എങ്ങനെ?
മോളെ ഒറക്കിയന് ശേഷം എന്നെ വിളിക്കാൻ ഞാൻ എ ഒറക്കിയതിനു ശേഷം മെസ്സേജ് ഇടാം
നിങ്ങളിന്ന് മെസ്സേജ് വിട്ടാണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്ക അപ്പൊ ഇനി ഇപ്പോ കയ്യോ
ഇതിപ്പോ ഒൻപതുമണിയായല്ലോ അല്ല ഒമ്പത് മിനിറ്റ് ആയി ഒരു ഒരു മിനിറ്റും കൂടെ മതി
ആഹ്!
അങ്ങനെ നമ്മടത് എന്റെത് കഴിയുംഅത് കഴിഞ്ഞ് നിങ്ങള് വിളിച്ചാ അമ്മ ഞാൻ മെസ്സേജ് നിങ്ങള് മെസ്സേജ് ഇട്ടോ ഇടക്ക് ഇനിയിപ്പ- ഹലോ
ആഹ് ഹലോ
ആഹ് ഇനിയിപ്പം എനിക് തോന്നു മോള് ഇനി ഒരു പത്ത് മണിയൊക്കെകുമ്പോ കിടന്ന് ഉറങ്ങും അന്നേരം വിളിക്കാം ഫ്രീ ആയിരിക്ക്വോ ആസമയത്ത്-
പത്ത് മണിക്കാവുമ്പോ കെടകും
ഒറങ്ങോ
ആഹ് ഞാനെ നേരത്തെ കെട -
ആ അല്ലെങ്കി ഇടയ്ക്ക് എനിക്കൊരു ആ കുറച്ച കൂടെ കഴിയുമോ മെസേജയച്ച് നോക്ക്
ഞങ്ങള് ഫ്രീ ആവ്മ്പൊ മെസ്സേജ് അയക്
ഉം ഞാൻ മെസ് നിങ്ങിട്ടാലും മതി അല്ലെ ഞാനിട്ട് വിളിച്ചോളാം ഏതായാലും മതി.
കൊഴപ്പല്ല. ഞാൻ ഇടയ്ക്ക് വിളിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്ത കാരണം ഞാൻ വിളിക്കുന്നു. മെസ്സേജ് ഇടാം, അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതിയല്ലോ.
ആഹ് ആഹ് അങ്ങനെ അങ്ങോട്. അവള് എന്തിയെ, എന്നിട്ട് പിന്നെയെന്താ?